ഹലോ ഹലോ
ആഹ എ എന്തൊക്കെ ഇണ്ട് വിശേഷം.
സുഖാണ് കൊഴപ്പൊന്നുംല്ല നല്ലതായി പോണ്.
ആ ഭക്ഷണ ഒക്കെ കഴിച്ചോ.
ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല. പി കഴിക്കാൻ ആവുന്നേള്ളൂ ചായ കുടിച്ചു. ഭക്ഷണം കഴിക്കാൻ പോണള്ളോ?
അയിൻ്റെ ഒരുക്കങ്ങളിലായിരിക്കുംല്ലേ?
ആഹ ആഹ നേരത്തെ കഴിക്കൂ. ഉറങ്ങാൻ നേരം വൈകിയാലും ഭക്ഷണം ങ്ങളൊക്കെ നേരത്തെ കയ്ക്കും. നിങ്ങളോ ചായയൊക്കെ കുടിച്ചാ?
ആഹ ചായ കുടിച്ചു. ഭക്ഷ ഒച്ചത്തെ ഭക്ഷണം കഴിക്കൻനേ ല്ലേ ഓ വീട്ടിലെല്ലാർക്കും സുഖം. അച്ഛനും അമ്മക്കെ ഉണ്ട്.
ആഹ ആഹ
ഉം ചേച്ചി ഞാന് ഇപ്പ ഡിഗ്രിക്ക് പഠിക്കും.
ആഹ എവിടെയാണ്.
ഇവിടെത്തന്നെ. ഇവിടെടുത്ത് ഉം?
ഉം പിന്നെ ചേച്ചിയൊക്കെ ഇണ്ടാ വീട്ടില്?
ആഹ ചേച്ചീ ഇനി ഇല്ല ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞിനില്ല ചേച്ചി ജോലിക്ക് പോകുന്നുണ്ട്. ഉം ഞാനും ചേച്ചി മാത്രേള്ളൂ. മ ക്കള് ഉം
മ് പിനെന്നു മഴൊക്കെ ഇണ്ടായിന്നാ വീട്ടില്?
ഇല്ല ഇന്ന് നല് ഇന്ന് നല്ല വെയിലായിരുന്നു.
ഇന്നലെ ഞങ്ങടെ ഈ ഏരിയയിലൊക്കെ മഴ പെയ്യ വെയിലറക്ക അങ്ങനെ അങ്ങനെയന്ന്
ഇവിടെ ഇപ്പൊ രണ്ട്, മൂന്ന് ദിവസായിട്ട് നല്ല വെയില.
മ്. ഇന്ന്എന്തേര്ന്ന്. ഇന്ന് എന്തേര്ന്ന് ചോർ ക്. കറിയൊക്കെ
ചോറിന്. എന്ന്. മത്തിക്കറി പിന്നെ. ഹ്. മത്തീന്റെ പ. പഞ്ഞീല്ല്യ വർത്തണ്ടായിരുന്നു പിന്നെ. ഉം. പിന്നെ ഇതിലേ. നെതലില്ലേ. മറ്റേ ചെറിയ മീന്
ആഹ, ആഹ്, ചെറിയ മീൻ മെത്തള്
അമ്മ പൊരിച്ചിരുന്നു. അതൊക്കെ. അവിടെന്തെര് ന്ന്. ഉച്ചക്ക്
ഇന്ന്ച്ചെക്ക്. വെടെ ഏ, കോഴി. ഹ്. വെർട്ടിയെതും പിന്നേം. പച്ചക്കായ. പരിപ്പും. കൂടെ. കറി കാബേജ്. പ്പ് പ്പേരി. പിന്നെ. പപ്പടം. അ ചാറുണ്ടായി. ചമ്മന്തിണ്ടയിരിന്നു. എന്താ ച്ചാല് ഇവിടെ വീട് പണി നടത്തണ്ട് അപ്പൊ അവിടെ പണിക്കാർക്കെ. ഉക്കും കുടെ. മേണ്ടി ന്നാ . അത്ര തോണ ഉണ്ടാക്കിക്ണ്‌. എന്താച്ചാല്. അവർക്ക് കഞ്ഞീക്കാണ് ഞൻ. മു ട്ട പൊരിച്ചതും. പിന്നെ. ചമ്മന്തിമ്‌ പ്പേരിയൊക്കെ. കൊടുത്തിര്ന്നു. പിന്നെ ചോർക്കാണ്. അല്ലെങ്കിൽ. നമ്മള് എന്തെങ്കിലുക്കെ. ആയി അട്ജസ്റ്റ്. ചെയലാണ്. ഇന്നും പിന്നെ. അവർക്ക് പിന്നെ. മീൻനൊക്കെ. ക്ഷാമല്ലേ പ്പ. വല്ലാതെ മീൻ അങ്ങനെണ്ട് ഇറങ്ങണില്ല എന്നാലും മീന് കിട്ടലുണ്ട് അപ്പൊ. അവർക്ക് തല്ലേ നല്ലതീച്ചിട്ട്. ത്. കോഴി കൊടന്നിട്ട്. വരട്ടികൊടുത്തു അതും. പിന്നെ. പച്ചകയൊക്കെ. കറി തൊക്കെ
ഉം, ഇപ്പൊ, പിന്നെ എല്ലാത്തിനും നല്ല വേലെണല്ലോ.
ആ, എല്ലാട്ത്തും. അതന്നെ. എല്ലാ ത്തിനും. വേലന്നെ. മ്. എല്ലെത്തിനും വേലന്നെ. വേറെ. എന്തൊക്കെ
ഹ്, വേറെം
വൈകുന്നേര ചായക്കെന്തേന്ന് കടിക്കൽ കടി. ണ്ടാക്കലുണ്ട. വൈകുന്നേര ചായക്ക്ള്ള
ച്. അപ്പഞ്ഞി. ചായങ്ങ്യ. അമ്മ ണ്ടാക്കണ്ട് കടി. എന്തെേലും. സ് അച്ചന്. കൺസ്ട്രക്ഷൻ. വർക്ക് ഉം, അമ്മ. പിന്നെ ഇപ്പപോവും അമ്മ നേഴ്സാണ്. അപ്പം
ഏ, ടുത്ത്. ആ, ഏത്.. ഏത്. ഹോസ്. അവിടെ അടുത്തുള്ള ഹോസ് പി
ആഹ. ഇവിടെ. അടുത്തുള്ള ഹോസ്പിറ്റല്ല
ഏത്. സെക്ഷൻലാണ്
ലാബ്റൂം
ആഹ. ലേബർ ആ. ആ. പ്രസവമുറിലല്ലേ ഉം, അപ്പൊ രാത്രിയില് അമ്മ പോയാല് ങ്ങള് ഒറ്റക്കാവുലെ
ആഹ. ഞാനു. അച്ഛനും. ചേച്ചിയും ഉണ്ട
ആ ഒരാഴ്ച അമ്മക്ക്. ഹ്. രാത്രിയാണ്. ഒരാഴ്ച പകലാവൂലേ
ആ, മൂന്ന്. ഡ്യൂട്ടി. സമയങ്ങള്ണ്ട്. ഒന്ന്. എട്ട്. മ രാവിലെ എട്ട്. മണി. തൊട്ടിട്ട്. ഉച്ചക്ക് രണ്ട്. മണി. വരെ പിന്നെ. ഉച്ചക്ക് രണ്ടു. മണി. തൊട്ടിട്ട് രാത്രി എ
അമ്മ, വീട്ട്ത്തെ പണിക്കെ കഴിച്ചിട്ട് പോക്ക്. എല്ല നിങ്ങളന്നെ കെയ്ക്കോ
ആഹ്, നമ്മൾ. ചെയ്യു അമ്മ, പിന്നെ അല്ല ഇത് ഒരു ദിവസം തന്നെയല്ല ഓരോ ആഴ്ചയില് ഓരോ ഡൂട്ടി ഇവിടെ. ചുങ്കത്ത് ആ ഫറൂഖിൽ.
ആഹ് ആഹ് ആഹ്
ഉം
ഉം വേറെന്തൊക്കെ സുഖെല്ലേ എന്ന്ത്തൊക്കെ വിശേഷം എങ്ങനേണ് ഇവിട്ക്ക് കോളേജ് ക്കൊക്കെ പോക്ക് എങ്ങനേണ്
കോളേജിലേക്ക് ബസില് പോവും
ഉ ഉ ലൈൻ ബസാ
ഉം ലൈൻ ബസ്സിൽ
യൂണിഫോം ഒക്കെയാണ് ഇങ്ങക്ക്
അല്ല ഉം കളർ ഡ്രസ്സ് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ട്ടാണ് എന്നോ ഓരോ ഡ്രസ്സ് ഇട്ട് പോണം.
പോണ്ടേ യൂണിഫോം ആവുമ്പ കൊഴപ്പ ഇല്ലല്ലൊ. നമക്ക് അതിന്റെ മേലൊരു കോട്ട് ഇട്ടാല് ഒരു കൊഴപ്പൂല ആരും നോക്കാനൂല്ല ഇതാ എന്നും ഒന്ന് ഇട്ട്ന്നുള്ളതാവല യൂണിഫോം ആവ്വാ നല്ലേ-
ക്യാ കൊഴപ്പല്ലൃ-
ശരി എന്നേ- ഈ വർഷം ചേർന്നല്ലല്ല ഏതാണ്.
എല്ലടാ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല്- തുടങ്ങിയത് ഇപ്പൊ നാല് വർഷ ഡിഗ്രി ആണല്ലോ-
ആഹ നാലാം വർഷ ആവലേ?
ഇപ്പ മൂന്നാം വർഷം മൂന്നാം വർഷം തൊടങ്ങി-
മൂന്നാം വർഷം ഉം ഉം ഉം-
ഉ താത്തെ എന്താ ജോലിക്ക് പോകുന്നുണ്ടോ?
ഞാൻ ജോലിക്കൊന്നും. പോകുന്നില്ലേ ഞാൻ വീട്ടിൽ തന്നെയാണ്. ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചു ഇത്തെ കാര്യം നോക്കിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ ചെറിയ വർക്കൊക്കെ ആയിട്ടിങ്ങനെ പോണ്ട്-
ഓൺലൈനില് ഉണ്ടാവുംല്ലേ-
ആഹ് അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ- പിന്നെ വീട്ടത്തെ കാര്യം തന്നെ- പൊറ്ത്തേക്ക് വല്ലാതണ്ട്- പുറത്തേക്ക് ജോലിക്ക് വിട്ട് പോകേണ്ട അവസ്ഥ സാഹചര്യം അല്ലേ യിന്ന്- വീട്ടില ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കും സുഖമല്ലാത്തവരും അങ്ങനത്തെ കുട്വേള് പിന്നെ നമ്മള് ഓരോ പ്രസവവും കാര്യവും അത് തൊക്കെ ആയിട്ട് അങ്ങനെണ്ട്- മക്കളെ പറഞ്ഞേക്കാ പിന്നെ ഇക്ക പൊറത്തയ് നന്നൊക്കെ ഇപ്പൊ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഇവിടെ ഉത്സ ആഹ് ഇവിടെ- ഉപ്പ ഉമ്മക്കെ ആസ്
ഉപ്പമ്മണ്ടക്കണ്ട ഇപ്പണ്ടോ ആഹ് - ഇപ്പങ്ങള് ഫാമിലിയും അനിയനുംക്കെ ഉണ്ട്ല്ലേ?
ആഹ് ഞങ്ങള് കൂടുത്ത് തന്നെയ തറവാട് വീട്ടിൽ തന്നെയ ഇക്കൻൻ്റനിയനും- അതന്നെ ഏ പണി തുടങ്ങിട്ടുള്ളൂ ആ വീടിന്റെ പണി തൊടങ്ങി ഞാൻ പറഞ്ഞില്ല പണിക്കാര വീടിന്റെ പണി തൊടങ്ങുന്നുള്ളു- പണിക്കാര അപ്പ അങ്ങനെയ ഞാൻ പറയല ചോ-
പോക്ക
സമയം പോക്ക് പിന്നെ രാവിലെ കുട്ടികള് മദ്രസെ കൂടും പ അത് കഴിഞ്ഞ് കൊറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും കൊറച്ച് നേരം കളിച്ചിരിക്കും- ഫോൺ മേലെക്കെന്നിട്ട് കയിഞ്ഞിട്ട് അവര് വരുമ്പോ വീണ്ടും ഫുഡും ഇതോക്കെ റെഡി ആക്കി പി പിന്നെ അത് കഴിഞ്ഞ് അവരെ സ്കൂൾക്ക് വിട്ട് സ്കൂൾക്ക് വിടല് കഴിഞ്ഞെഞ്ഞ് ശേഷം നമ്മുക്ക് ഒരുപാട് തിരുമ്പാലും അടിക്കല് തുടക്കല് തിരുമ്പല് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയൊക്കെ വരുമ്പോത്തേന് ഒരു ഒരു മണി ഒന്നരക്കാവും അപ്പൊത്തേന് ഇക്ക ചോറ് വെത്തൻ വരും ഇക്കാടെ കൂടെ കുറ ച്ചേരൊക്കെ ഇങ്ങനെ നിക്കും അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിയകുമ്പോ ഇക്ക തിരിച്ചു പോകും ഒരു നാല് മണിയകുമ്പോ കുട്ടികള് എത്തി അവർക്കുള്ള വൈകുനേരത്തിനുള്ള ഉണ്ടാക്കി പിന്നെ വൈകുന്നെരായ പഠിപ്പിക്കുക സ്കൂൾത്തെ ' പഠിപ്പിക്കുക മദ്രസെത്തെ പഠിപ്പി ആഹ് പഠി പ്പിക്കാനൊക്കെ ഇക്കും അപ്പോത്തേന് ഉറങ്ങലാവും അവർക്കുള്ള ചോറ് ഇതൊക്കെ കൊടുക്കും തിന്നു ഇപ്പൊ നേരത്തെ ഉറങ്ങിക്കും എന്തെയാവോ നിസ് ഇക്ക വന്നേക്ക് ഏഹ് ചെറുത് മാത്രെട്ടോ ഏഹ് ചെറിയ ആള് വേഗ ഉറങ്ങിണ്ടച്ച നേ നേർ കിടാക്കാണെല്ലോ പിന്നെ ഉറങ്ങണ നീക്കണേല്ല അതുകൊണ്ട് ക്കും ഓൾക്ക് മറ്റാള് ഇതാ ഇവിടെ പഠിക്കാൻ കുത്തിരിക്കണ നമ്മൾ കൂടെ പോയിരിക്കണം എന്നാ പിന്നെ പഠിക്കുലാ എങ്കിൽ വേഗം ഓൾക്ക് പറ്റിയതൊക്കെ എന്തെങ്കിലും ഒക്കെ വെട്ടിട്ടും കളർ കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവിള് ഇണിച്ച് പോവും ഇല്ലെങ്കിൽ അടെക്കിടന്ന് ഉറങ്ങും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കില് പറ്റൂല്ല അങ്ങനെയൊക്കെയാണ് നിങ്ങളെ വീട്ട ഇവിടെ അല്ലാഹ് ഓള് ചോയിക്ക പഠിക്കാനും അല്ല ഉണ്ടാവശ്യ എന്തെങ്കിലൊക്കെ ഒൻക്ക് നമ്മളിങ്ങനെ കവിത പഴഞ്ചൊല്ല് അങ്ങന അതൊക്കെ നമ്മളിങ്ങനെ ഒന്ന് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ടൊക്കെ വായി ച്ചുടുക്കാന് പിന്നെ എഴ്‌തി കൊടുക്കാള്ളോതിനൊക്കെ നമ്മള് ചെറുതിനെ നമ്മള് വര ച്ച് കൊടുക്കണം എഴതള്ളെക്കെ വരച്ച് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്തു കൊടുക്കും എഴുതലൊക്കെ ഓനാന്നെ എയ്തും പിന്നെ ഓരോ വ വർക്കുകൾ ചെയ്യാണ്ടാവും ഉണ്ടാക്കി കൊണ്ടുപോവാനും വെട്ടി വെട്ടിതാക്കി കൊടുക്കാനും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മള് ചെയ്ത് വിടും അതണ് നമ്മളെ പണി ജോലിക്കൂടെ പോയാ അങ്ങനത്തൊന്നും നമ്മക്ക് നടക്കൂല്ല മക്കളെ പഠിപ്പിക്കൂ അങ്ങനത്തൊന്നും നടക്കൂല
ഉം ഇങ്ങനെ തന്നെ ഓൺലൈൻ ഒക്കെ ആയിട്ട് നോ ക്കിയ മതി ഓനെ ഇപ്പൊ പൈസ ഉണ്ടാക്കാലോ
ആഹ് പൈസക്ക് ഇപ്പ ഇന്ന് ഇപ്പ നല്ല ആവശ്യല്ല നമ്മളെ സ്വന്തം ആവശ്യത്തിന് എന്തെങ്കിലും ക്കെ നമ്മൾ എന്തെങ്കിലുവൊക്കെ കണ്ടെത്തുക പിന്നെ തയ്യൽ പിന്നെ കുറച്ചൊക്കെ മിച്ചണ്ട് നമ്മളെ ആവശ്യങ്ങക്കലോക്കെ നമ്മള് ചെയ്യു തയ്യല് തൈക്കള്ളത് പിന്നെ കാര്യായിട്ടുണ്ടായിന്നത് ഞാൻ ചെയ്തിന്നത് എന്തേയിന്നു അറിയോ ഫുഡ് നല്ല ഉണ്ടാക്കി കൊടുത്തി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഞാൻ ഉം അത് ആഹ് കൊറോണ ടൈമില് എനിക്ക് ഒരു ഗർഭോണ്ടായി മോനെ ഗർഭോണ്ടയപ്പോ അപ്പൊ അന്ന് സുഖല്യായ ഒക്കെ ആയപ്പോ പിന്നെ അങ്ങട് നിർത്തിച്ചു ഓർഡറൊക്കെ നമ്മള് വാങ്ങി ചിരിച്ചാന്റെ ബിരിയാണിം നെയ്ച്ചോറും എല്ലാതും ഉണ്ടാക്കി കൊടുത്തി ഇപ്പ അതൊന്നും ഇല്ല ഇപ്പ അങ്ങനത്തൊക്കെ നിർത്തി വെച്ചു ഇപ്പ വെയ്യാലും
വലുതാവു
ഉണ്ട് പിന്നെ ചെറുതായിട്ട് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോരോ ഒന്നല്ലെങ്കിൽ ഒന്ന് പറഞ്ഞമാതിരി അസുഖങ്ങളൊക്കെ ഇങ്ങനെ വന്ന്, ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ നടന്നു, പിന്നെ തീരെ വെയ്യ വെയ്യ
ഉം
അപ്പൊ പിന്നങ്ങനെ ഒന്നുതിന്നിട്ടില്ല, വീട്ടത്തെ നമ്മടെ പരിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത കൊടുക്കൂല, ണ്ടാക്ണത്. ഞമ്മളന്നെ ണ്ടാക്കും വീട്ടിക്കുള്ള
ആ
എല്ലാതും ഉണ്ടാക്കി കൊടുത്തിന്, പായസം ല്ലെ, ആഹ ആയിക്കോട്ടെ അതേ അന്റെ പോലൊക്കെ വിളിക്ക്ട്ടാ, എന്നാ ആയിക്കോട്ടെ
ആ ഓക്കെ ഓക്കേ